ഓഹ് ആഹ്
ഹലോ
ഹല ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട്
ആ രാവിലെ ഫുഡൊക്കെ കഴിച്ചോ രാവിലെ ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കഴിച്ചു ഞാന് ചപ്പാത്തി
ആ ആ ആ ആഹ് പുട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയാവോ
ഫുഡ് ഞാന് എല്ലാ ഫുഡും അങ്ങനെ ഉണ്ടാക്കത്തില്ല ഉണ്ടാക്കാൻ അറിയാം പക്ഷെ എന്നാലും ചെല ഫുഡുകളൊക്കെ എനിക്ക് സംശയമാണ് ഈ നമുക്ക് ഈ മീ മീനച്ചാറൊക്കെ ഉണ്ടാക്ക ത്തില്ലോ മീനച്ചാറൊന്നും ഉണ്ടാക്കാനെ എനിക്കറിയത്തില്ല പിന്നെ ചപ്പാത്തിന്ന് പറഞ്ഞ് കഴി ഞൻ ഇന്നലെ വൈകിട്ട് ഞാൻ മേടിച്ച് വെച്ചായിരുന്നു നമുക്ക് ച ചുട്ട ചുട്ട ചപ്പാത്തി കിട്ടും അത് മേടിച്ച് വെച്ച് അത് പിന്റെ രാവിലെ തന്നെ ഉണ്ടായി ചെറി ഇച്ചിരി ചൂടാക്കിട്ടത് കഴിച്ചിട്ട് വര്നേ
ആ അല്ല പുട്ട് പുട്ടൊക്കെ ഉണ്ടാക്കാൻ അറിയോ പുട്ട്
എന്തോ
പുട്ട് പുട്ടേയ്
പുട്ടോ
ആഹ്
പുട്ട് വെള്ളം കുടിച്ച് കുടിച്ചിരിക്കാ
പുട്ട് തന്നെ പല വെറൈറ്റി ഇല്ലയോ ഗോതമ്പ് പുട്ട് അരിപ്പുട്ട് ഇട്ട് നെയപ്പ് ഇത് ചോളപ്പുട്ട് സ ഇത് വെച്ചൊക്കെ ഉണ്ടാക്കാല്ലോ സ ഈ ഓട്സ് വെച്ചൊക്കെ പുട്ടുണ്ടാക്കാ
പണ്ടൊക്കെ ഞങ്ങളടെ അമ്മുമ്മ ഒക്കെ ആണെങ്കി ഈ ചീനി പൊടിച്ചിട്ടെ അത് ന്കി പുട്ടണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു
ആ ചീരിപ്പുട്ടിനോളം വരത്തില്ല ഒരു പുട്ടുല്ലേ അടിപൊളിയ അല്ലേ വെള്ള കൂ ചൂപ്പാട് വരും
എന്തോ
ചീനിപ്പുട്ടൊക്കെ വെള്ളം കൂടി ചൂപ്പാട് വരുവന്നേ
ഇന്ന് ഏത് കുട്ട ഇ ഏത് കുട്ട ഉണ്ടാക്ന്ന
ഞാനോ ഞാനാണെങ്കി പു ട്ട് ഇത് ഗോതമ്പ് വട്ട്ണ്ടാക്കാന്ന് വെച്ചിന്ന്.
ആ ഗോതമ്പ്.
ഉം ഞാന ആദ്യം മേച്ച ദോശ് ഞാൻ മോരിച്ചു ദോശയ ഉണ്ടാക്കന്ന് പിന്നേും മേരിച്ച് ദോശയും കൈയിടൊപ്പം ഗോതമ്പ പൂട്ടില്ലന്ന് ഗോതമ്പും റെവയും അരിയും അരിപ്പൊടിയും എല്ലാം കൂടെ വെച്ച് മിക്സഡ് പുട്ടായിന്ന്
മിക്സഡയിലിയോ
ആഹ്‌.
ആ
മിക്സർ വെച്ച് പുട്ടാങ് കൊണ്ടാക്കാ അന്നേര എളുപ്പവാ
ഒരുപാട് കട്ടിയ ആവത്തും ഇല്ല നല്ല മയവും കാണുമല്ലോ ആ അത് എന്നെ
ആഹ്‌.
തേങ്ങൊക്കെപാട് ഉടുമ്പത്തിന്നെ ടേസ്റ്റ്
നല്ല ടേസ്റ്റി ആയിട്ടെ
കുട്ടിന്റെ കൂടെ കറിയല്ലോ അതോ പഴവാണോ ആണ കുട്ടി കടല്ലെ
ആ പുട്ട് ഇന്ന് പുട്ടും കടലക്കറി
പപ്പടോ ബസ്റ്റാട്ടൊ
വാ
ഞാന്
ആ ഞാന് ഒരു പ്രാവശ്യം എവിടെയോ പോയപ്പം ഒരു വഴിയരി ഒരു തട്ടുകടയിൽ നിന്ന് ഇങ്ങനെ കഴിച്ചായിരുന്നു പുട്ടും കടല കറിയും പപ്പടവെട്ട അവരിങ്ങനെ തന്നതായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ
ആഹ്‌ ആഹ്‌.
അത് പോണൊക്കെ തന്നെ ഈ ദോശയും സാമ്പാറും പപ്പടവും അതും നല്ല ടേസ്റ്റ ആയിരുന്നു കേട്ടോ അങ്ങനെ കഴിക്കുന്നത് നല്ല ടേസ്റ്റാ
ആഹ്‌. അത് നല്ലിയാ
ആഹ്‌.
എല്ലാർക്കും പുട്ട് ഇഷ്ടണോ വീട്ടില്
ആ എല്ലാർക്കും പുട്ട് ഇഷ്ടവാ
ആണോ രണ്ട ണെങ്കിൽ പുട്ടന്നും ആർക്കും ഇഷ്ടമല്ല
ആന്നോ
അത്
ഹലോ ആഹ്‌.
എന്ത
ആഹ്
ന്റെ കുട്ട്യാളാണെങ്കി പുട്ട് കഴിക്കത്തേ ഇല്ല.
ആഹ് പുട്ട് അടിപൊളി അല്ല്യോ കൊർച്ച് നല്ല അടിപൊടി തേങ്ങയൊക്കെങ്ങോട്ട് വെച്ചങ്ങോട്ട് പുട്ട്ണ്ടാക്കിയ സൂപ്പറ്ല്ലയോ കേക്ക്ന്നില്ലല്ലോ കേ വിട്ട് വിട്ടേ കേക്ക്ന്നുള്ളു. വിട്ട് പിട്ടേ കേക്കുന്നുള്ളു അ
വേറെന്തൊക്കെ ഫു